ഹലോ എന്തുണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം അവിടെ?
മഴയൊക്കെ ഉണ്ടോ?
ആഹ്! നല്ല മഴയാരുന്നു. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്.
കുറഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല! ടൈ മാകുന്നതേയുള്ളു.
ആന്നേ! ഉള്ളൂ ആ ഇല്ല ഞാൻകഴിച്ചില്ല കഴിക്കണം. എന്താക്കി ഉച്ചയ്ക്ക്? മഴ ഇപ്പം ദാ ചെറുതായിട്ട് തോ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുന്നു മഴ.
ആഹ് ആഹ് ആ! ഇവിടെ ആ ഉച്ചത്തേക്ക് ചെമ്മീനുണ്ട്, പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിട്ടുണ്ട്.
ഓ ഓക്കെ ഓക്കെ.
അവിടെന്താ സ്പെഷ്യല്?
സ്പെഷ്യല് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, ചോറും.
ആഹ്. വീട്ടിലാരൊക്കെണ്ട്?
എൻ്റെ വീട്ടില് മോളുണ്ട്, മോനുണ്ട്, ഹസ്ബൻഡ് ഇപ്പൊ വീട്ടിലില്ല ആള് ജോലി സംബന്ധമായിട്ട് പുറത്താ. പുറത്തന്ന് വെച്ചു കഴിഞ്ഞാല് ഷിപ്പിലാ വർക്ക് ചെയ്യുന്നത്.
മക്കൾക്ക് എത്രവയസു ഇണ്ടാക്കും?
നാല് വയസ്സ്, മോക്ക് ആറു വയസ്സ്.
ആ ഇവിടെ അല്ലാ ഞാൻ പ്ലസ്ടുലാ.
പ്ലസ് ടൂവിൽ പഠിക്കണു ഓക്കെ ഓക്കെ! ഉം ആരൊക്കെയുണ്ട് വീട്ടില്?
ഇവിടെ ഉപ്പ അമ്മ പിന്നെ ഒരനിയനും ഒരനീത്തിം.
ഇപ്പെന്ത് ചെയ്യുന്നു?
ഓര് പഠിക്കാണ്. ഓല് ഇപ്പം അനിയന് സിക്സ്തിലും അനിയത്തി എൽ കെ ജി ലും പഠിക്കാണ്.
ഓക്കെ ഓക്കെ. ഉം പിന്നെ എന്താണ്? വൈകിട്ടെന്താ പരിപാടി?
വൈകിട്ട് എന്താ പ്രത്യേകിച്ചും ഇല്ല! ചിലപ്പം കസിൻസ് എല്ലാരും കൂടി ഇവിടെ അടുത്തൊരു പാടമുണ്ട് അവിടെ അവിടെ! പോവും. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ചായയൊക്കെ കുടിച്ച് ആണു പതുക്കെ വീട്ടിലെത്തും.
ആണോ? സിനിമക്കൊക്കെ പോവാറുണ്ടോ?
ഓ.
പോവോ? ഞാനും പോവും. ഹസ്ബൻഡ് ഉള്ളപ്പോ പോവാറുണ്ട്.
ആഹ്! ആഹ്! ഞങ്ങള് കസിൻസ് എല്ലാരും അങ്ങനെ പോവും.
പിന്നെ ബീച്ച് ഇവിടെ അടുത്തുണ്ട്. അപ്പൊ ബീച്ചിലൊക്കെ മക്കളോട്ടൊക്കെ പോകാറുണ്ട്. ഇഷ്ടമാണ് ബീച്ചിൽ പോകാനൊക്കെ.
ആഹ്! ഇവിടെ ഇങ്ങെടുത്ത് പിന്നെ ബീച്ചൊന്നുംല്ല. കുറെ പാടങ്ങളുണ്ട്. നമ്മള് പോയാ തൂടെ!
ഓ! അങ്ങനണ്ട്. ഇവിടെ അങ്ങനൊന്നുംല്ല. കൂടുതലും പിന്നെ! തീരപ്രദേശമാണ് അപ്പം അതിൻ്റേതായ കടലുകാ!
ഇവിടെ ഫി ഷ്യഷ്യലകാടും മലയും കുന്നും
ആണല്ലേ? കൃഷിയൊക്കെ ഒണ്ടോ?
ഇല്ലില്ല! മറ്റേ നമ്മള് ഇതുണ്ട് ഗാർഡൻ അങ്ങനെ പൂന്തോട്ടം അങ്ങനെ! ചെറിയ ചെറിയ കുറച്ച് പൂക്കൾ അതിനുള്ള കുറച്ച്സെറ്റപ്പും എനിക്ക് താല്പര്യമില്ല ഉമ്മക്ക് ഭയങ്കര താല്പര്യ
ആണല്ലേ
ആ അതിനായിട്ട് ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കണ് ഓരോന്ന് ഫ്ലവേഴ്സ് വെക്കാന്
ഉ എനിക്കിഷ്ടാണ് ഞാന് അ കുറച്ചൊക്കെ എനിക്ക് പ്പം ങ്ങൾ പുതിയ വീട് വെച്ച്മാറീട്ട് ഒരു അഞ്ച്മാസം ആയതേ ഉള്ളൂ അപ്പം ഞ കുറച്ച് കുറച്ചായിട്ട് സെറ്റ് ചെയ്ത് വരുന്നേള്ളൂ മൊത്തത്തിലായി ഇനി കൊറച്ചുകൂടൊക്കെ ചട്ടിയൊക്കെ വാങ്ങീട്ട് ഒക്കെ വക്കണം
ആ ഹാ രസാണ് കാണുമ്പം. ഇവടെ ഇവടെപ്പൊ കൊറ ആ ആണ്. നല്ലോണം ണ്ടേര്ന്ന്. ആര വാങ്ങികൊണ്ടൊവും. ഓളൊറങ്ങിക്ക്ണ്. ആ
പ്പതാ നല്ല മഴ പെയ്യ്ണ്ട്പ്പം
ആ അവടപ്പൊ കൊറഞ്ഞി. ഇത്രനേരം ല്ല മഴേനി, ഇപ്പൊന്ന് റെഡി ആയിക്ക്ണ്. പൊർത്ത്ക്കെ ർങ്ങാവെയ്യ, തിരുമ്പാനും മ്മക്കെ ഇപ്പളാ തിരുമ്പ്ണത്.
അതാ!
പിന്നെ, ങ്ങളെ വീട്ടിലാരൊക്കെണ്ട്?
ഏർ ഇന്റെ വീട്ടില്, ഞാൻ പർഞ്ഞില്ലേ മോളും മോനും, ഹസ്ബൻ്റുംള്ളു. സ്വന്തം വീട്ടില് എനിയ്ക്കൊരു ബ്രദറുണ്ട്. ബ്രദറ് പൊർത്താണ്. പിന്നവടെ അമ്മ അച്ഛനുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡി്ന് ബ്രദറുണ്ട്. വൈഫുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്.
ആ ങ്ങള് എ എത്രരെ പഠിച്ച്?
ഞാന് ബിക്കോം.
ആ പ്പ ജോലിക്കെന്തേ നോ
ജോലിയ്ക്ക് പോയില്ല. ഞാ കോച്ചിങ്ങിന് പോവാനായിട്ടൊക്കെ ങ്ങനെ നോക്കുന്നൊണ്ട്. കൊറച്ച്നാള് പോയതായിരുന്നു. അപ്പയിൻ്റെടയ്ക്ക് നിയ്ക്ക് പ്രഗ്നൻ ണ്ടായി. അങ്ങനൊക്കെ, പിന്നെ ഡിലേ യായി. പിന്നെ ഞാൻ നിർത്തി. പിന്നെയും പോയി. പിന്നെ അട്ത്താളെ പ്രഗ്നന്റ് ആയി. അങ്ങനെ നിർത്തി. പിന്നെ ഇതുവരെ പോയിട്ടില്ല, ഇനിയൊന്നു പോണം.
എന്തിനാ ചേര്ണത്. എ
ആ ഞാന് മറ്റേ ഈ കോപ്പറേറ്റീവ് ബേങ്കുകളി കേറ്ന്ന സി എസ് ഇ ബിടെ കോച്ചിങ്ങനെ ആയിര്ന്ന് പോയിക്കൊണ്ട
താ
അങ്ങനെ,
ആഹാ! മക്കളൊക്കെ എത്രയിലാ?
മക്കള് മോള് ഒന്നിലും മോൻ എൽ കെ ജിയിലും.
ആ ഹാ
തണതോ
ആപ്പൊ വടെന്നെ, ബിസ്നസായിട്ട് അങ്ങനെ പോണ്ടിക്കാ.
വണ്ട്യൊക്കെണ്ടല്ലോ ഈ എയ്ച്ചആർ വല്ല്യത്. ആ ആ അഞ്ചാർന്ന തണ്ടപടകനെ നാട്ട്ല് സിക്കില
ആ ഹാ ന്നട്ട്, ട്രിപ്പൊക്കെ പോവൽണ്ടോ? ഹലോ! ആ ആ പിന്നെ ഏറ്റവുഷ്ടള്ള ഫുഡേതാ?
എനിക്ക് ഏ ഏറ്റവും ഇഷ് ഷ്ടമുള്ള ഫുഡെന്ന് ചോദിച്ച് കഴിഞ്ഞാല് കൂട്തലും എനിയ്ക്ക് കഴിയ്ക്കാനിഷ്‌ടം മന്തിഷ് ടാണ്. അപ്പം ക്ക് എന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എങ്കിലും ഇഷ്ടാണ്.
വീട്ടില്ണ്ടാക്കോ?
വീട്ടിലൊ ഒണ്ടാക്കിട്ടില്ല. ട്രൈയ്ത് നോക്കണം. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട്. മന്തി ഉണ്ടാക്കണോന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരിപ്പുണ്ട്. ന്ന എനിക്കിങ്ങനെ റെസിപ്പി ഒക്കെ ഇങ്ങനെ ഒരാള്
ആഹ ഇപ്പ യൂട്യൂബ് ഉണ്ടല്ലേ എല്ലത്തിനും. ആ യൂട്യൂബ് ഇണ്ട്, എഐ ഉണ്ട്
അടിച്ചു നോക്കി കഴിഞ്ഞാൽ അപ്പോഴേ കിട്ടുവല്ലേ ഞാൻ അങ്ങനെ തന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കാറുള്ളത്
നിങ്ങക്ക് മാരേജിന് മുന്നേ എല്ലും ഫുഡ് ഒക്കെ ഉണ്ടാക്കാറായിരുന്നു?
മാരേജിന് മുന്നേ അറിയാം. എല്ലാം അറിയില്ലായിരുന്നു. ചെല ചെല ഫുഡ്‌ ഒക്കെ ഉണ്ടാ മാരേജിന് ശേഷം ആ കൂടുതൽ ഉണ്ടാക്ക. ആദ്യമൊക്കെ പാളിയൊക്കെ പോവായിരുന്നു ഇപ്പൊ പക്ഷെ, ഉണ്ടാക്കുന്നയൊക്കെ എന്താന്നറിയില്ല നന്നായിട്ട് വരുന്നുണ്ട്
ആഹ ഉം പിന്നെ
പിന്നെന്താ യാത്രകളൊക്കെ പോവാറുണ്ടോ? ഉം വീട്ടിന്നാണോ അതോ കസിൻസ് ഒക്കെ ആയിട്ടാണോ?
പെറ്റന്നും പോവും, ഫാമിലി പോവും, കസിൻസും പോവും, അങ്ങനെ എല്ലാരും അങ്ങനെണ്ട്.
ആഹ ഇല്ല
മ്മള് ക്ലാ ആ അപ്പം കൂടുതല് ഷിപ്പിൽ ആവുംല്ലേ
ആ ഷിപ്പില.
ഇവിടരുമ്പം കസിൻസ്
ആ അടുത്ത സ്ഥലത്തുണ്ടായിരുന്നു ആള്, പക്ഷെ ഇപ്പൊ ട്രാൻസ്ഫർ ആയിട്ട് ച്ചിരിദൂര സ്ഥലത്തായിട്ടാ പോയത്
ആഹ് ഇവിടെന്ന് പറുമ്പോ ഇപ്പം കസിൻസിനെ ലീവ് ആണല്ലോ എല്ലാർക്കും ക്ലാസും കാര്യങ്ങളല്ലെ. എല്ലാർക്കും ലീവ് ഇട്ടിരുമ്പോ പല ടൈം ആവും. കിട്ടിയാ പിന്നെ എന്നെ എല്ലോട്ത്തും കറങ്ങും. കോഴിക്കോട് ടായിട്ടും ബീച്ചിലായിട്ടും അങ്ങനെ ആ കൊറെ സ് അങ്ങനെ കറങ്ങും. പിന്നെ ഫാമിലി ട്രിപ്പ്റഞ്ഞാൽ അത് വല്യ സം മാണ്. പ്ലാൻ ഇട്ടാലും കുറേ ടൈം കഴിഞ്ഞിട്ടേ സക്സസ് ആവുള്ളു കുറേ ടൈം എടുക്കും റെഡിയായി വരാന്, എന്നെ പോവും രസാണ് എല്ലാരോടി പോണത്
ഉം ഉ ഉം
ങ്ങള് പ്ലസ്ടുലേതേനി കോഴ്സ്?
ഞാൻ കൊമേഴ്സ് ആയിരുന്നു.
ആ കൊമേഴ്സ് കമ്പ്യൂട്ടറും
കോമേഴ്സ് ആയിരുന്നു. നമ്മള് പിന്നെ ഡിഗ്രി വരുമ്പോഴല്ലേ കമ്പ്യൂട്ടറും
അതല്ല കമ്പ്യൂട്ടർ കൊമേഴ്സും പൊളിറ്റിക്കൽ കൊമേഴ്സും അങ്ങനെയല്ലേ സി എ
ആ എനിക്ക് കമ്പ്യൂട്ടർ ആയിരുന്നു. കമ്പ്യൂട്ടർ കൊമേഴ്സ് ആയിരുന്നു. ഉ അത് കഴിഞ്ഞിട്ട് ബികോം കോപ്പറേഷൻ എടുത്ത ഏ
പഠിക്കാൻ ഇഷ്ടായിരുന്നോ?
ആഹ കുഴപ്പമില്ലായിരുന്നു ഞാനൊരു ആ അവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു അ ഭയങ്കര ബുജി അങ്ങനൊന്നല്ലായിരുന്നു ആവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു. അതെ പ്ലസ് ടു എന്താ സയൻസ് ആണോ? ഹലോ
അല്ല ഞാൻ കൊമേഴ്സ
കൊമേഴ്സ് ആണോ ഏതാ കോമേഴ്സ് ഏതാ കമ്പ്യൂട്ടറാണോ അക്കൗണ്ടൻസി ഒക്കെ എങ്ങനുണ്ട്?
വല്യ സീനോന്നുല്ല സീ എ യാണ്.
ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് കൊറച്ച് ബുദ്ധിമുട്ട് വരുന്നത് അത് എനിക്കും അങ്ങനെ തന്നായിരുന്നു. എനിക്ക് അക്കൗണ്ടൻസിക്ക് വല്യ പ്രശ്നല്ലായിരുന്നു.
അക്കൗണ്ടൻസി പറഞ്ഞ നമ്മളെ എക്സാമിന് എങ്ങനേലക്കാരു ജേണലും കാര്യങ്ങളൊക്കെ ഇങ്ങനെലൊക്കെ കഴിച്ചിലാവും. സീയാമ്മള് പ്രോഗ്രാമും ക്കെ ചെയ്യണ്ടേ
ടാലി ആവാറുണ്ടൊ?
ടാലി റിയുമ്പം നെറ്റ് പ്രോഫിറ്റ് ഓക്കെ നമ്മള് ലോസ് വരോലോ ആഹ് അവിടെന്ക് പാളി പോവും
ആണല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റായിരുന്നു അക്കൗണ്ടൻസി അപ്പ മൻസിക്കാത്ത എനിക്ക് പ്രശ്നംൊന്നുമല്ലായിരുന്നു ഉ
സി ആണ് ടഫ് ബാക്കിയുള്ളൊന്നും-
ആഹ അതാ പ്രാക്ടിക്കല് വരുമ്പോഴേത്തെക്കും ചെറിയാരിത് വരും. ചെയ്യട
പ്രാക്ടിക്കല് പ്ലസ് വൺ ഒന്നും കിട്ടൂില്ലല്ലോ പ്ലസ് വൺ തുടങ്ങാന അവനേള്ളൂ- പ്രാക്ടിക്കൽ ഒക്കെ ഇപ്പൊ എക്സാം ആവാനായില്ല ഓണം എക്സാം മക്കൾക്ക് എന്താ പാട് മക്കളെന്തെ ചൊയിണ്.
മക്കള് ഇപ്പം ഒരാള് എന്റെ അടുത്തുണ്ട് ഒരാള് അയാളുടെ- ബറിന്റെയും പറ ഹസ്ബൻഡറിന്റെ ബ്രദറിന്റെ വീട്ടില് പോയിുന്നല്ലെ
ആഹ ആഹ് ലീവാ ആണല്ലോല്ലേ?
ഇന്ന അവധി ഇന്നലെ മൂന്നുസം അവധിയ അല്ലായിരുന്നുോ?
ആഹ ആഹ ഉം ഇങ്ങൾ നോമ്പൊക്കെ ഇടുക്കലുണ്ടോ?
നോമ്പ് ഞാനങ്ങനെ എടുത്തിട്ടില്ല ഇതുവരെ എൻ്റെ ഫ്രെണ്ട്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ.
ആഹ് ആ നോമ്പിന്റെ ലീവല്ലേ ഇന്നപ്പം?
ആഹ ഇപ്പം മുഹറല്ലായിരുന്നോ?
ആഹ
ആ എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷനൊക്കെ?
സെലിബ്രേഷൻ വരെ നമ്മടെ മറ്റേ നോമ്പിൻ്റെത്രേം ഇണ്ടാകില്ല ആഹ് മുപ്പത് നോമ്പൊക്കെ ഉള്ളത് ആറ് ഏ ആരു ദൊ അത് നമ്മള മുപ്പ നോമ്പ് നോറ്റ്. പെരുന്നാൾ ഈദ്ന്നുള്ളൊരു. എക്സൈറ്റ്മെന്റും പുതിയ ഡ്രസ്സ്. അങ്ങനെയുള്ള ഒരുത്ത് ഉണ്ടാവല്ലോ ഇത
ആഹ് നോമ്പൊള്ള
രണ്ട് ദിവസം മുഹറം ഒമ്പത് പത്ത് തരനണ്ട് അയ്ൻ്റ കൂടുതൽ ലീവ ഇട്ട പത്തിനാണ്
ഓക്കെ
അപ്പ സാധാരണ എക്സൈറ്റ്മെന്റ് ഉണ്ടാവല ഫുഡ ഒക്കെ ഉണ്ടാക്കും വീട്ടില്.
കൂടുതലും അവിടെ ചിക്കൻ അങ്ങനെ-
ആ അങ്ങനെ ഉണ്ടാക്ക നമ്മള ആ് ഞങൾ അങ്ങനെ ഉണ്ടാക്കുള്ളു. അങ്ങെ ഒന്നെങ്കിൽ ഹ ഫുഡ് വെച്ചാൽ ചിലപ്പോ ബിരിയാണി ഉണ്ടാക്കും. ചിലപ്പോ പൊറോട്ട. പത്തിരി പിന്നെ നമ്മള് കറിയായിട്ട് കോഴിക്കറി ചിക്കൻ അല്ല ചിക്കൻ ചിക്കന് ബീഫ്- ഫ് അങ്ങനെ ഉണ്ടാക്കും പിന്നെ നമ്മളിത്ണ്ടാക്കല്ലോ സ്നാക്സ് അത് ഇതേപോലെ ബീഫ് ചിക്കൻ വെച്ച് ങ്ങനെ സ്നാക്സ് പിന്നെ ജ്യൂസ് ഫ്രൂട്ട്സ്- അതൊക്കെന്നെ മെയിനായിട്ട്.
ഓക്കെ എങ്കില് ബൈ എങ്കില് വിളിക്കാൻ കേട്ടോ.
ആ ഓക്കെ ഓക്കെ